ആ കേക്കുന്നുണ്ടോ
ശീ ആ കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആണ
പിന്നെ ഫുഡ് ആ ചോറക്കെ കഴിച്ചു
കഴിച്ച ആണോ ഇന്ന എന്തായിരുന്നു സ് സ് സ്പെഷ്യല്
ഇന്ന് സൺഡേ ആണ്ട് ഞായറാഴ്ചയല്ലേ ചിക്കൻ മേടിച്ചാരന്നു
ആ ഞങ്ങക്കും ഇന്ന് സ്പെഷ്യൽ ഒണ്ടായിരുന്നു നമ്മുക്ക് ഇന്ന് ചെമ്മീൻ ബിരിയാണി വെച്ച്
അത് ഇഷ്ട്ടാണോ
കൊഞ് ഓ അതെല്ലാർക്കും ഇഷ്ട അങ്ങനെ വെച്ച് കൊ ഞ്ച് ഇന്നലെ മേടിച്ച് വച്ചിരുന്ന് എല്ലാം ക്ലീന വെച്ചിരുന്ന് ഇന്ന് കൊഞ്ച് ബി
ആ മക്കക്കൊക്കെ ഇഷ്ടാണോ
ഓ ഇഷ്ട നിങ്ങക്ക് ഇഷ് ട്ടാന്നോ കൊഞ്ച് ബിരിയാണി
എത്തീട്ടില്ല
മല്ലേ ഞാൻ ന വെക്കാനും പാടൊന്നു ഇ ല്ല എളുപ്പം പണിയും കഴിയും ആദ്യം അമ്മള് കൊഞ്ച് നമ്മള് ചെമ്മീൻന്നും പറയും കൊഞ്ചന്നും പറയും അത് നല്ലേയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിനത്ത് മസാലയൊക്കെ തേച്ച് കൊറച്ച് നേരം വെച്ചേക്കണം കൊറച്ച് നേരം മസാലേന്ന് പറഞ്ഞാ വെള് ത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളവ് അതെല്ലാം കൂടെ നല്ലപോലെ അരച്ചിട്ട് ആ പേസ്റ്റാക്കിട്ട് ഇതരച്ച് വെയ്ക്കും അരച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് പിടിക്കാൻ വെക്കും എന്നിട്ട് അത് എണ്ണേലൊന്ന് പിന്നെ എണ്ണേലിട്ടൊന്ന് ഒരുപാടങ്ങ് ഫ്രൈ ആക്കത്തില്ല കൊറ ചെന്ന് കേക്കുന്നുണ്ടോ
ഹലോ
കേ ഹല
ആഹ് ഇപ്പൊ കേക്ക ആഹ് എട ക്ക്‌ കട്ട്‌ ആയി പോണ്
കട്ടായി കട്ടായി പോന്നോ ആഹ് അങ്ങനെ പോ അങ്ങനെ നമ്മള് കൊഞ്ച് ബിരിയാണിയല്ലെ പറഞ്ഞത്. ക്കെ ആഹ് കൊഞ്ച് ബിരി ആ കൊഞ്ച് നല്ലേയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്നുണ്ടല്ലേ ആഹ് ആഹ് അത് പിന്നെ ക്ലീൻ ചെയ്തെല്ലാം വെ ച്ച് കയിഞ്ഞിട്ട് മ സാലയൊക്കെ പുരട്ടിയിട്ട് പിന്നത് കൊറച്ച് കഴിയുമ്പം അതെട്ത്ത് ഫ്രൈ ആക്കും ഫ്രൈന്ന് പറഞ്ഞാ അങ്ങ് ഓവറായിട്ട് ഫ്രൈ ആവത്തില്ല കൊറച്ചൊന്ന് ഫ്രൈ ആവും ആഹ് ഫ്രൈ ആയിട്ട് പിന്നത് മാറ്റിവെക്കും ആഹ പക് തി വേവി ക്കും പിന്നെ അമ്മള് ബിരിയാണിരി അരി ഉണ്ടല്ലേ ആ ബിരിയാണി അരി അമ്മള് സാധാ ചോറ് വെക്കുന്ന പോലെ വേവിച്ചിട്ട് അതി അതിനകത്ത് കൊറച്ച് പിന്നെ കറുക പ്പട്ട അങ്ങൻത്തുള്ള സാനൊക്കെ ടും അതൊക്കെ ട്ട് വേവ് ആ വേവിച്ചിട്ട് ചോറങ്ങ് മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മള് ചീന ചട്ടിക്കകത്ത് ഉള്ളി ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏതേലും ഉള്ളി ഇട്ട് നല്ല വഴറ്റി വരും വഴറ്റിയിട്ട് ഈ ചോറു ഇട്ടിട്ട് പിന്നെ അയ്നകത്ത് ആ ഉള്ളിക്കകത്ത് മസാലെക്കെ ചേർക്കും ഈ ചിക്കൻ മസാലെ അല്ലെങ്കിൽ ഗരം മസാലെക്കെ ചേർക്കും ചിക്കൻ മസാലയല്ല ഗരം മസാലെക്കെ ഗരം മസാലെക്കെ ചേർത്ത്ട്ട് പിന്നെ ഒരു തക്കാളിം കൂടെ തക്കാളി നല്ലതുപോലെ തക്കാളി വേണം തക്കാളി ഒര് ചെറിയൊര് ആഹ് മീനല്ലേ അതിന് ചെറിയൊരു പുളുപ്പ് വേണല്ലേ തക്കാളിം കൂടെ ഇടുംബം നല്ല ടേസ്റ്റ. തക്കാളി നല്ലൊലു ഒന്നങ്കി മിക്സില് അടിച്ച് പേസ്റ്റാക്കിട്ട് അങ്ങ് ടും അല്ലെങ്കി ചെറ്തായിട്ടരിഞ്ഞ് ഈ ഉള്ളിടെ കൂടെ മൂ ത്ത് വരണം.
ആ വഴറ്റിെയെടുക്കും ആ വഴറ്റി വരുവാന്ന് പറഞ്ഞാ ആ തക്കാളിയുടെ ഒരു എണ്ണ തെളിയണം ആ രീതിക്ക് വഴ റ്റി വെരണം ആ തക്കാളി വെരുമ്പം പിന്നെ അതിനകത്ത് നമ്മള് മൊളക് പൊടി ആവശ്യത്തിനുള്ള മസാല ഇട ട്ട് കൊടുക്കും മഞ്ഞപ്പൊടി
ങ്ങനെ വെയ്ക്കോ
ടക്ക്‌ വെക്കാറുണ്ട്. ആ പിന്നെ ആ ആ അങ്ങനെ അതെല്ലാം കുടിട്ടിട്ട് പിന്നെ നമ്മളാ ആ ചെ ആഹ് ചെമ്മീൻ ഉണ്ടല്ലേ വെച്ചിരിക്കുന്നേ ആ ചെമ്മീൻ ഇതിനത്തോട്ട് ആ ആ അ പകുതി വെന്ത ച്ചെമ്മീൻ ഇല്ലേ അത് ഇതിനകത്ത് ആ വെച്ചിന്ന ച്ചെമ്മീൻ അത് ഒന്നും കൂടി ഇതിനകത്തിട്ട് നല്ലെ ആയി വഴറ്റി എടുക്കും ആഹ്. വഴറ്റിയെടുക്കും എന്നിട്ട് പിന്നെ ആ ചോറങ്ങ് തട്ടിയിട്ട് നല്ലോട് ഇതെല്ലാം അങ്ങ് മിക്സ് ആക്കും മിക്സ് ആക്കിട്ട് കുറച്ച് മല്ലിയിലയും കുടൊക്കെ ഇട്ട്
ഉമ് ഉമ് ഇപ്പ സാധാരണ ബിരിയാണി കഴിക്കുമ്പോല
ആ അത് ആ ചെമ്മീനിട്ടാതി ആ അതുപോലെ ഞങ്ങളുടെ അമ്മ വ് അമ്മ ഈ ബിരിയാണി വെക്കും ഭയങ്കര ഇഷ്ട അവർക്ക്. ഇറച്ചിയൊന്നും കൂട്ടത്തില്ല ആ അങ്ങനെ ഈ ബിരിയാണി നമുക്ക് കൂടെ കൂടെ ഉണ്ടാക്കി തരും. അങ്ങനെ അമ്മേന്ന് അമ്മയുടെ കൈയ്യിന്ന് കണ്ടുപിടിച്ചതായി ബിരിയാണിയാ. ആഹ് അത് എല്ലാർക്കും ഇഷ്ട്ട പെട്ടെന്ന് ജോലിയും കഴിയും ഞാൻ ഇങ്ങനെ പിള്ളേർക്കൊക്കെ മോ ഉം. ആ വെയ്ക്കാം പിന്നെ വലിയ ചെമ്മീനാന്നെ അത് ര മുറിച്ച് മുറിച്ച്ടും. ചിലപ്പം കിട്ടുന്ന വലിയ ചെമ്മീനായിരിക്കുംല്ലേ പക്ഷെ ഏറ്റവും നല്ല ടേസ്റ്റ് ഏതാന്നോ കുഞ്ഞ് ആ വെല കൂടുതല പക്ഷെ അതിനേക്കാ ടേസ്റ്റ് ഏതാന്നോ ചെറിയചെമ്മീൻ ചെറുണ്ടല്ലേ ആ അതിനെ
ആഹ് ചെറിയ വൈകിട്ടു അതാണോ ഹലോ ഹലോ ഹലോ